ഹലോ
ആഹ് എന്തൊക്കെ വിശേഷം?
നല്ല വിശേഷം അവിടെ എന്തൊക്കെ വിശേഷം വൊക്കേഷനൊക്കെ ആയിട്ട്
ആഹ് നല്ല വിശേഷം പൊറത്തൊക്കെ പോയതായിരുന്നു, ഇപ്പൊ വരിയാണേ. വന്ന് കേറിയേ ഉള്ളൂ.
ആഹ് ആഹ് പൊറത്ത് എവിടെയും പോയില്ലേ? ട്രിപ്പായിട്ടൊന്നും പോയില്ലേ?
ഞങ്ങളാ വെക്കേഷന് ട്രിപ്പായിട്ട് അങ്ങനെ ഒന്നും പോയിട്ടില്ല. ഇന്നിപ്പോ ഞങ്ങളെ പെരുന്നാളല്ലേ അപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോയതായിരുന്നു.
ഓഹ് അടുത്തയഴ്ചാണല്ലോ അല്ലേ പെരുന്നാള്.
ആഹ് അപ്പങ്ങനെ പിള്ളേർക്ക് ഡ്രസ്സെടുക്കാൻ പോയിതാ, ഇന്ന് പതിനൊന്ന് മണിയൊക്കെയായി പോയപ്പോ ഇപ്പൊ വന്ന് കേറ അപ്പൊ ഇങ്ങനെ ഇവിടെ കെടക്ക് ആഹ് എടുത്തു, ഡ്രസ്സൊക്കെടുത്തു മെറ്റീരിയലാണ് എടുത്തത്, ക്ലോത്ത് ഇനി തയ്ക്കണം. അങ്ങനെ നിങ്ങള് വൊക്കേഷനായിട്ട് എങ്ങട്ടേലും പോയോ?
ഇല്ല പോയിട്ടില്ല എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒള്ള കാരണം എവടേം പോവാൻ പറ്റൂല.
അതെ ആഹ് അല്ലെങ്കി നല്ല രസായിരുന്നു, പോയ ലൊക്കേഷനൊക്കെ പിള്ളേരേം കൊണ്ടൊക്കെ പോകുമ്പോ നമ്മ ക്ക് പോവാൻ പറ്റില്ല അന്ന് പോലെ ആഹ് അതെ ഓരോ തെരയ്ക്കും പിന്നെ ചൂടായിരുന്നില്ലേ?
ആഹ് ചൂടാണ്, മഴ കൊറവാണ്, അവിടെയൊക്കെ മഴയുണ്ടോ?
ആഹ് മഴണ്ടായിരുന്നു, ഒരു മൂന്നാലീസം മുമ്പ് നല്ല മഴയാരുന്നു, ഇപ്പ നല്ല വെയിലും ആണ്. അങ്ങനെ മഴ പെയ്തപ്പോർത്തു നല്ലെ ആഹ് ഇനി മഴക്കാലം ആയ പോലെ വർഷകാലം ആയ പോലെ തോന്നിയാരുന്നോ? ഇപ്പൊ വീണ്ടും വെയിലായി.
ഹലോ
ഉം അതെയതെ ആയല്ലോ സ്കൂളൊർ
ഇനിപ്പോ ആഹ് ഈ മാസവസാനാവുമ്പോത്തേക്കും കാലാവർഷം വരുംന്ന് പറയണണ്ട്.
ആഹ് അതെയതെ വരുന്നൊണ്ട്, പറയുന്നൊണ്ട്. കഴിഞ്ഞ വർഷം ആഹ് അതായത് പിന്നെ മൂന്നാലീസം മഴ പെയ്തപ്പൊളേ അങ്ങനൊരു ആശ്വാസം ആയിര്ന്നു.
പക്ഷെ മഴ പെയ്യുമ്പൊ ചൂട് കൂടുതലാണ്.
ആഹ് എങ്ങനെന്നറിയോ നല്ല അടിപ്പിച്ച് ഒരു ദിവസം ഫുള്ളായിട്ട് മഴ രണ്ടൂസൊക്കെ ഫുുള്ളായിട്ട് കിട്ടാണെങ്കി ഒരാശ്വ സൊണ്ട്, അല്ലാതെ ഈ ചൂടിലേ ക്ക് മഴപെയ്ത കഴിഞ്ഞാ പിന്നെ നല്ല ചൂട് ഒന്നുങ്കുടി ചൂട് വർധിക്കാ ചെയ്യ്ണെ.
ഒരു ദിവസൊക്കെ മഴ പെയ്ത് കഴിഞ്ഞ ഒരു രക്ഷയില്ല, രാത്രിയൊക്കെ ഭയങ്കര ചൂടാണ്.
ആഹ് അതെയതെ അങ്ങനെയാണ്, പിന്നെ എന്താ ഞങ്ങള് ജസ്റ്റ് പിള്ളേരെ ങ്കൊണ്ട് ഇബടെ പ്പ അടുത്തുകൂടള്ള സ്ഥലങ്ങളിലൊക്കെ പോയിന്നല്ലാതെ ടൂറായിട്ട് പോയിട്ടില്ല, പിന്നെ ഞങ്ങള് ബാംഗ്ലൂര് വേറൊരാവശ്യത്തിന് മോളൊക്കെ പഠനാവശ്യത്തിന് പോയപ്പോ ഇങ്ങനെ ജസ്റ്റ് മൈസൂര് പിന്നെ മ്മളെ ഗുണ്ടൽപേട്ട അങ്ങനെ കൊറേ മൃഗങ്ങളൊക്കെ നല്ലേ ഞമ്മൾ ടൂറായ്ട്ട് പോകുമ്പങ്ങനെ അവ്ട്ന്ന് മൃഗങ്ങളെയൊന്നും കാണാറില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങള് ജസ് റ്റ് ഇതേപോലെ പോയതാണ്, അപ്പൊ നല്ലൊം കണ്ടു, ഈ ആന, മയി ല്, മാനേ പിന്നെ മരയണ്ണാന് പിന്നെ കാട്ടു പോത്ത് രണ്ട് വിധം മാന് വേറെ സൈസ് ചെവിയൊക്കെങ്ങനെ വട്ടത്തിലുള്ളൊരു സൈസസ് മാനേ അങ്ങനെ പലവിധം മൃഗങ്ങളെ കണ്ടുട്ടോ റോഡ് സൈഡിന്നന്നെ- പോണവഴീല് ഉം. കാട്ടുപോത്തിനൊക്കെ അങ്ങട്ട് പോയപ്പളും ഇങ്ങട്ട് പോയപ്പളൊക്കെ റോട്ടിലായിര്ന്നു കാട്ടുപോത്തും ആനൊക്കെ-
ആഹ് മൈസൂര് കൊറേ ഇണ്ടങ്ങനെ-
ആഹ് അതെയതെ ഉം.
ഞങ്ങള് കഴിഞ്ഞ പ്രാവ്ശ്യം പോയത കഴിഞ്ഞ വെക്കേഷന് അത് മൂന്നാ
ഉം മൂന്നാറിലാ?
അവിടാ പോയെ ഈ പ്രവശ്യം എവിടേം പോയില്ല. ഉം മൂന്നാറ് പോയപ്പോ കൊഴപ്പല്ലായിരുന്നു.
ഏഹ് മൂന്നാറ് നല്ല കാലാവസ്ഥേ തോന്ന്ണ്ട് ല്ലേ- അം അവിടെ പ്രത്യേകിച്ച് കാണാനിപ്പൊന്താ അവിടെ ഇള്ളെ മൂന്നാറില് ഈ-
മൂന്നാറ് ഞങ്ങള് പോയത് തേയിലത്തോട്ടല്ല ഇരവികുളം നാഷണൽ പാർക്ക്ന്ന് പറഞ്ഞൊരു സ്ഥലംണ്ടായിരുന്നു. അവിടെയാ പോയത് ഒരു പാർക്ക് പോലെ-
പർക്കോ ആഹ് പിന്നെന്താ അവിടെയുള്ളെ എല്ലാരും ആഹ് അതെ എല്ലാരും മൂന്നാറ് പോക മൂന്നാറ് പോക പറേം ഈ പോയവരോടൊക്കെ ചോദി ക്ക്പോ അവര് വന്ന് കാണാനായിട്ടൊന്നും ഇല്ല, കൊറച്ച് തേയിലത്തോട്ടം പ്ര പ്രകൃതി മനോഹരമായ സ്ഥലങ്ങൾ, അത്രക്കെ തന്നെയൊള്ള് അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ലാന്ന് പറയും.
ആഹ് പ്രത്യേകിച്ച് ച്ചൊന്നുല്ല. ഇപ്പൊ ഈ പറഞ്ഞ പാർക്കിലണെങ്കിലും. അങ്ങനെ പ്രതേകിച്ചൊന്നുല്ല. ഇങ്ങനെ കയറ്റം കയറി ഇങ്ങന മേൾ പോവാ, ചെറിയൊരു ചെറിയ കാറ്, മറ്റേ ബസ് പോലത്തേൽ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോവും. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുല്ല. പിന്നെ ഒരു മാന് പോലെ തന്നെ ഒരുസംഭ സ സാധനം ഉണ്ട് മ്ലാവ. അങ്ങനെ എന്താ പറഞ്ഞ അത് ഉണ്ട് കൊറെ ഇഷ്ടമാരെ ഇണ്ട് അവിടെ
ആഹ് ആഹ്അതെ കൊറച്ച് മാന്റെ കുറച്ച് വലിയ സൈസ് ചേവിയൊക്കെ വട്ടത്തിലായിട്ട് ആഹ് അതെ ഞങ്ങൾ അതിനെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ കണ്ടു. അപ്പൊ ഇതെന്താ സമ കാടിന്റെ കൊറച്ച് ഉള്ളിലായിരുന്നു. അപ്പൊ ഒരു വെറൈറ്റി സാധനട്ടോ, എന്താന്ന് മനസ്സിലായില്ല അപ്പൊ ഡ്രൈവർ പറഞ്ഞു അത് മാ തന്നെ ആയിരിക്കും. മാൻ അങ്ങനത്തെ ഒരു സൈസ് ഇണ്ടെന്ന് പറഞ്ഞു. അപ്പോ തിരി പക്ഷേ തിരി ച്ച് പോന്നപ്പോ അത് ശരി അ ശരിക്ക് കണ്ടു. അപ്പ ഞങ്ങള് പറഞ്ഞു നമ്മള് രാവിലെ കണ്ട സാധനാണ് അത് കുറച്ച് വലിപ്പം ഉണ്ട്. വലിയ സൈസാണ് ആഹ് ആഹ് അപ്പൊ പറഞ്ഞത് മാൻ തന്നെയാണ്, മാന്റെ വേറൊരു ടൈപ്പ് ആണ്ന്ന് പറഞ്ഞു.
ആഹ് ഇവിടെ ഉണ്ട് പക്ഷെ നമ്മളെ തൊടാനൊന്നും സമ്മയിക്കൂല, നമ്മുടെ അടുത്തൊക്കെ വന്ന് നിക്കും പക്ഷെ നമ്മള് നമുക്ക് അതിനെ തൊടട്ടാതാവും-
ആഹ് അതെ. ആഹ് ഇവിടെ ഉണ്ട്. നൈസ് നമ്മളെ ഈ ബെ ട് എന്താണ് മൈസൂർക്ക് പോണ സ്ഥലത്തിന് ദിണ്ടികല്. എന്താ അല്ല ബന്തിപ്പൂര്, ബന്തിപ്പൂര് അല്ലേ. ബന്തിപ്പൂര്. ആഹ് അവിടെ ഉണ്ട്. ഇതുപോൽ ഇവിടുത്തെ വാഹനം നമ്മളെ ടൂറ് നമ്മള് നമ്മൾ പോണ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇവര് വേറെ വണ്ടി ഉണ്ടാവും. അതില് കയറി ഇരുന്നാലേ അവരെ ആ ഫോറസ്റ്റ് കൂടെ ഒക്കെ അങ്ങനെ കൊണ്ടൊവും. പക്ഷെ ആ സമയത്ത് പോലും അവര് കൊണ്ടുപോണ വണ്ടിയിൽ പോയാലും കൂടി ആ ഫോറസ്റ്റുള്ള് കൂടിയുള്ള റോഡ്ണ്ടല്ലോ നമ്മള് ഈ മൃ ങ്ങളന്നും ചിലപ്പോൾ കാണൂല വെറുതെയിരിക്കു യാത്ര. ആഹ് പുതിയൊരു കാടിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോ, പക്ഷെ ഞങ്ങൾ അന്ന് ആ പൈസ വാങ്ങിക്കോ ചിലപ്പോ ഒന്നിനും കാണാൻ കഴിയില്ല. ചിലർക്ക് ഭാഗ്യം ഉണ്ടാവും, അപ്പൊ ചിലതിന് ചില സമയത്ത് കാണും. എന്നിട്ട് ഞങ്ങള് ഇതേപോലെ പോയ അപ്പൊ ഒരുപാട് ആദ്യമായിട്ട് കാണാം. മയിലൊക്കെ പീലി വിടർത്തി നിക്കാ, നല്ല റോഡ് സൈഡില്. നല്ല ഭംഗിയ അപ്പൊ അതൊക്കെ നല്ലൊരു കാഴ്ചയായിരുന്നു.
തിരിച്ചു പോന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണാണ്, ഇങ്ങനെ പീലിയുള്ള മയിലിനൊക്കെ, സാധാ മയിലിനൊക്കെ നമ്മള് ഇതിലൊക്കെ എപ്പളങ്കിലൊക്കെ വരാറുണ്ട്. വീടുകൾ കൂടെ ഒക്കെ വഴി തെറ്റിട്ടൊക്കെ വന്നിട്ട്
പാലക്കാട് പോണ വഴിക്ക്ക്കെ കാണാം. പിന്നെ പാലക്കാട് ട്രെയിന് പോകുമ്പോഴക്കെ കാണാ ഇഷ്ടം കുമാര മയിൽ
ആഹ് വാല് ഇത്ള്ളതാ ആൺമയിലോ, ആൺമ
ആഹ് ആ ഹ് ആൺ മ
ഏഹ് ഏഹ് അയ് ശരി ഞാൻ ആദ്യയിട്ട് കാണാണ്.
കുറവ് നമ്മുടെ അവിടെക്കെ ഉണ്ട്. നാട്ടിലൊക്കെ വരും പക്ഷെ
ആഹ് അതെ കാണാറില്ല. ആ അതെ ഇവിടെയും വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളെ വിടിന്റെ അടുത്തൊക്കെ എവിടുന്നെങ്കിലുംക്കെ ഇങ്ങനെ പറി വരാറുണ്ട് പക്ഷെ ആണ് ഇതുവരെ വന്നിട്ടില്ല. അതിനെ കാണുമ്പോ നല്ല ഒരു ഉം കാടുകളിലായിരിക്കും.
ക്കാടൊക്കെയാണ് കാണുന്നത് പാലക്കാട് പഴനി പോകുമ്പോഴൊക്കെ കാണാം.
കാണാം ഉ അങ്ങനെ
ഉം
പിന്ന ഇല്ലേ ഞാന് ഞങ്ങൾ ഉച്ചക്ക് ചോറന്നെ കഴിച്ചിട്ടില്ല ഞങ്ങള് ഇവിടുന്ന് ചോറ് ഒക്കെ വേടിച്ചിട്ട് എല്ലാക്കെ ആയിട്ടാണ് പോയത് പക്ഷെ ഡ്രസ് എടുക്കാൻ പോയാലത്തെ അവസ്ഥ അറിയാലോ അതില് പിന്നെ ഞങ്ങക്ക് വിശ ന്നപ്പോ അപ്പം ചായ ചായയല്ല ജ്യൂസും ചായക്ക അങ്ങനെ എണ്ണക്കടിയോക്കെ ഉണ്ടായിരുന്നു പഫ്സും അങ്ങനെ കഴിച്ചു പിന്നെ ചോറുണ്ണേന്റെ സമയത്തൊന്നും കഴിച്ചില്ല വിശക്കണൂല്ല എപ്പഴും വന്നിട്ട് വിശക്കണൊന്നുമില്ലാട്ടോ അത് കഴിച്ചത് തന്നെ ഉണ്ട് വിശപ്പൊന്നുമില്ല
അപ്പൊ മെറ്റീരിയൽസ് എടുത്തിട്ട് തയ്ക്കുവോ
ആഹ തയ്ക്കണം ഞാൻ തയ്ക്കും
അതെ ആഹ ആഹ് ആഹ്
ആഹ് തഴിക്കണം
അപ്പൊ ഈ പരാഗ് പോലത്തെ കടേന്നൊക്കെ
ആഹ ആഹ് അവിടന്നന്നെ എടുത്തെ ആഹ് അവിടന്നാണ് എടുത്തെ പരാഗ് ന്നാണ് എടുത്ത് എല്ലാടെത്തും ഉണ്ടല്ലോ ഇപ്പോ പരാഗ് ഉം ഇഷ്ടം പോലെ നല്ല അടിപൊളി അടിപൊളി തുണികളാ പോയാ മതി അങ്ങോട്ട് പൈസയും കുറവാ ആഹ നമുക്ക് ഏതാ വേണ്ടന്ന് അറിയില്ല എടുക്കേണ്ടത്
വല്യ വല്യ കടേല് പോണെലും നല്ലത് അവിടെ പോണതാണ് പൈസ കുറവുമാണ് എന്ന നല്ല കളക്ഷൻ കളക്ഷനുമുണ്ട്
കിട്ടും ഉം
ഞാനും അവിടന്നൊക്കെ മേടിക്കാറ് ഞാൻ ഇവിടന്ന് വാങ്ങാറ്ണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മളിപ്പ പോണ വഴി എല്ലാടത്തും കാണാം
പരാഗ് ഉം ആഹ് ഇണ്ട് ആഹ് നമ്മള് ചോയ്ക്കും നിങ്ങള ആരെങ്കിലും ആണ് ഇവിടെ തൊറന്നിട്ടുണ്ടല്ലോന്ന് പറയുമ്പോ അവര് പറയും അ ല്ലാന്ന് പറയും അവരങ്ങനെ പറയും അല്ലാ നമ്മളാരും അല്ലാന്ന് പറയും ഹിന്ദിക്കാരാണ് ആഹ് ഹിന്ദിക്കാരാണ് പരാഗാണ് എല്ലാത്തിനും പേരും ഏഹ് എവ്വ്ല്ലാ സ്ഥലങ്ങളും ഒരു ഇരുപത് കിലോമീറ്ററർ അപ്പുറം എന്തായാലും പരാഗ്ണ്ട് ഇരുപത് ഇരുപത് കിലോമീറ്റർ അപ്പുറം പരാഗ്ണ്ട് ഇപ്പൊ ആഹ് ഞമ്മടിവ്ടെക്കെ അങ്ങനെയാണ് അപ്പൊ അവ ര് അവരോട് ചോദിക്കും ഇങ്ങളാണോ ഇപ്പവിടെ ഓപ്പൺ ആക്കിയേന്ന് ചോയ്ക്കുമ്പോ അവര് അറിഞ്ഞിട്ടന്നേണ്ടാവില്ല
ഇല്ല
ഉം അപ്പൊ അവനിക്ക് തോന്നണ് ആ ഹിന്ദിക്കാരങ്ങനെ അങ്ങനന്നെ പേര് ഇടുവായിരിക്കൂന്ന് പരാഗ്
ആയിരിക്കും പിന്നെ സംസാരി ച്ച് അറിയാനാണൊരു ബുദ്ധിമുട്ട് അവര് ഹിന്ദി പറയുമ്പോ നമ്മള് ന്ന് മലയാളം പറയും രണ്ട് പേർക്കും മനസ്സിലാവേയില്ല
ഉം പിന്നെ അവിട്ത്തെ സ്റ്റാഫക്കെ മലയാളികളാണ് അവർ ക്കും അറിയൂല്ല ശരിക്കും അവര് ഉം എന്തേലും സംശ ശെണ്ടെങ്കില് ബായിനോട് ചോയ്ക്കാൻ പറയും ബായിനോട് ചോയ്ച്ചാ ഭായിക്ക് ഇങ്ങക്ക് പറഞ്ഞ് തരാനൊ പിന്നിപ്പ കൊറെയൊക്കെ പഠിച്ചിട്ട്ണ്ട് നമ്മളിവ്ടെ ആഹ് ഉം ആഹ് അവര്പ്പം കൊറെയൊക്കെ പറയും നമ്മളിവ്ട്ള്ള ഹിന്ദിക്കാരും കൊറെേയൊക്കെ മലയാളം പറയ്ന്ന്ണ്ട്ട്ടാ നമ്മള് മലയാളം പറഞ്ഞാല് അവർക്ക് മനസ്സിലാവ്ന്നുണ്ട് ആഹ് പഠിച്ചു നമ്മളെന്തേലും ചോദിച്ചാല് അത് മനസ്സിലാവ്ന്നുണ്ട് ഉം തിരിച്ച് പറയാന് എങ്ങനേല്വൊക്കെ ഒപ്പിച്ച് പറഞ്ഞ് തരും
ആഹ്
ഉം അങ്ങനെ ലേഡീസ് സ്റ്റാ പ്പം ഉണ്ടാവും അല്ലെ അവിടെക്കില്ലേ ലേഡീസ് നമ്മടെ മലയാളി സ്റ്റാഫ് ഉം
കൂടുതലും ആണുങ്ങളാണ് പക്ഷേ ഏഹ് ബംഗാളികള്
ഏഹ് അത് ശെരി ഇവിടെക്കെ മലയാളികളാ സ്റ്റാഫ്
ആണല്ലേ മലയാളി സ്റ്റാഫ് കൊറവാണ് നമ്മടവ്ടെ
ഏഹ് എന്നാ ഇവിടെക്കെ മലയാളി ഉം ലേഡീസ് അപ്പൊ അവര് പറയും ബായിനോട് ചോയ്ക്കാൻ പറയും എന്തേലൊക്കെ മെറ്റ് മെറ്റീരിയലക്കെ അവരോട് ചോയ്
അവര് അവര്ടെ സ്ഥലത്ത്ന്നക്കെ കൊണ്ടുവരുന്നതാന്ന് തോന്ന്ണൂല്ലേ
ആഹ് അവിടെക്കെ നല്ല അവ്ടെ നല്ല ലാഭാരിക്കും ആഹ് പിന്നെന്താ ഈ മെറ്റീരിയല്മക്കക്കെ നല്ല ലാഭം കിട്ടുന്നതാണ് അവർക്കൊക്കെ ബണ്ടില് കണക്കിന് എടുക്കുമ്പളേ നല്ല ചീപ്പ് റേറ്റിന്റെ സാധനം കിട്ടും അവര്വ്ടെ അത് ന്താ ഒരു മീറ്ററ്ന്ന് എത്രയാന്ന് വെച്ച് കൊടുക്കല്ലേ ഉം അവര്കൊക്കെ അങ്ങനെയൊക്കെ ബിസ്നെസ് ചെയ്യാ
ഇതായ ഡിസൈനക്കെയാണ് കൂടുതലും ഒള്ളത്
ആഹ് അതെ വല്ല തെളക്ക്‌ള്ളതും ഉം സീക്വിൻസ് വർക്കും
ഉം
കണ്ട് എന്നാ വേറെന്താ ശെരീട്ടാ ഞാൻ പിന്നെ വിളിച്ചാലോ എനി കൊറച്ച് ആഹ്
വിളിച്ചാ മതി ആഹ്
ആഹ് ശരി